കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം കേൾക്കാം റേഞ്ച് പോവരുത്ട്ടോ നീങ്ങിനിന്ന് സംസാരിക്കണേ?
ആഹ് ആ ഞാൻ റെയിഞ്ച് ഉള്ളടുത്താ ഞാൻ നിക്കുന്നത്.
അതെ അതെ.
പിന്നെ എന്തോണ്ട് എന്തുണ്ട് വിശേഷം ആ പ്രത്യേകിച്ച് വിശേ വിശേഷം ഒന്നും ഇല്ല ആ സുഖമായിട്ടിരിക്കുന്നു.
പിന്നെ ചായ കുടിച്ചോ?
ആഹ് ചായൊക്കെ കുടിച്ചു അവിടെ ചായ കുടി.
ഇവിടെ ഞാൻ ചായ തെ കുഞ്ഞുങ്ങൾ വെച്ചിട്ടേ ഉള്ളൂ ഞാൻ കുടിച്ചില്ല കുടിക്കാൻ പോകുന്നേയുള്ളൂ.
ആഹ് ആഹ് ആഹ് ആഹ് ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിക്ക ഞങ്ങക്ക് ഇതുപോലെ. ആഹ് ഇടുക്കിയിലൊക്കെ ഒരു ഉല്ലാസ യാത്രക്ക് പോണെന്നുണ്ട് കേട്ടോ? ഒരു ആ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ അപ്പൊ നിങ്ങള അവിടൊക്കെ. ആ ഈ എടക്ക് പോയില്ലായിരുന്നോ ടൂറിന് ത്രയൊക്കെ ചെയ്തില്ലായിരുന്നു ഉല്ലാസ യാത്രക്ക് പോയാരുന്നു ആ അപ്പൊ നല്ല. സ്ഥലമാണോ കാണാനൊക്കെ എങ്ങനെയുണ്ട്?
ആഹ അവിടെ നല്ല സ്ഥലമാണ് നമുക്ക് അവിടെ കാണി ചെന്ന് കണ്ട. റിസോർട്ടുകള്. പിന്നെ ഡാം അങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്ക് കാണാനൊക്കെ ഒത്തിരി ഉണ്ട്.
അത് ശെരി ആഹ ആ ആ ആ് ഞാനിങ്ങനെ. ആ് ഞാനിങ്ങനെ കേട്ടുണ്ട്. നല്ല മലനിരകളൊക്കെയാണെന്ന് അവിടെ ആ ണോ അങ്ങനെ? എന്തൊക്കെ ഉണ്ടോ?
ആ മലനിരകളുണ്ട് റിസോർട്ടുകളുണ്ട് ഒത്തിരി മലാ. നമുക്ക് ഈ ഇച്ചിരി ദൂരായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഈ മലയൊക്കെ കാണാൻ പറ്റുന്നത്. ഞങ്ങള് പോയാർന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു.
ആ ആ ആ തേയിലത്തോട്ടങ്ങളും വനപ്രദേശവും ഒക്കെ വനപ്രദേശവും ഒക്കെ ഉണ്ട്. അല്ലേ?
ഉവ്വ് ഉവ്വ് ഉവ്വ് വന. പ്രദേശമുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് ഒത്തിരി കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അതൊരു ടൂറ് ഏരിയ പോലെ വരാൻ നല്ല പ്ലേയ്സാ.
ആഹ ആഹ ഞങ്ങള് ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഇടുക്കിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എൻന്റെറ അടുത്തും പറഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോവാൻ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു. എങ്ങനെന്നാ നിങ്ങളൊക്കെ അവിടെ ഇതുപോലെ പോയത് പോയ പോയായിരുന്നല്ലോ. അന്നേരം എല്ലാം ആഹ് അന്നേരം എന്ന എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിഞ്ഞേച്ചു ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് പോവാന്ന് വിചാരിച്ചതാ.
പിന്നെ നമുക്ക് മഴ കാലത്ത് യാത്ര ഇടുക്കിലെക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തെളിച്ചുള്ളപ്പോഴാണ് നമുക്ക് പോകാനായിട്ട് സുഖം.
സുഖല്ലയോ ആഹ ആഹ് അവിടെന്ത മൂന്നാറൊക്കെ നല്ലതാണോ കാണാൻ
ഇവിടുന്ന് നമുക്ക് മൂന്നാറ് ഞങ്ങള ഇടുക്കിന്ന് മൂന്നാറും പോയിട്ടുണ്ട് അവിടെ നല്ല സ്ഥലമാണ് പക്ഷേ ഈ തണു പ്പ് സമയംവുമ്പോ നല്ല മഞ്ഞും തണുപ്പും കൂടുതലുള്ളരു സമയ ആണേ
ആഹ ആഹ ആഹ
നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും.
ഓ അത് ശരി ആഹ് ഹ ഈ ഇടുക്കി മൂന്നാറും തമ്മിൽ നല്ല ദൂരമൊക്കെ ഉണ്ടോ? എങ്ങനെ അത് ഇടുക്കിയില് ആ
ഇടുക്കി മൂന്നാറും തമ്മിൽ ഒത്തിരി അകല ഇല്ല എന്നാലും അവിടുന്ന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്
ഉണ്ടല്ലിയോ ആഹ
ഉം
വന്യജീവി സങ്കേതങ്ങളൊക്കെ കാണാനുണ്ടോ?
വന്യജീവി സങ്കേതങ്ങള് അങ്ങോട്ടേക്ക് കുറവാണ് അവിടെയൊക്കെ നമ്മള് ആ കൃഷികളാണ് കൂടുതൽ
തേയില തോട്ടക്കെ അല്ലേ
തേയിലത്തോട്ടം പിന്നെ അല്ലാതെ തന്നെ ഞങ്ങക്ക് എന്താ പറയാ സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസുകള് ആ
ആഹാ, അത് ശരി ആഹ.
ആഹ്. ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ പച്ചക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള സംഭവ സ്ഥലങ്ങളൊക്കെ കാണാനാണ് അവിടെ കൂടുതലും കാണാൻ ഭങ്ങി.
ആ, ആ, ഇടുക്കി ഡാമ ഒക്കെ നല്ലേ അല്ലേ?
ആ, ഇടുക്കി ഡാമും അവിടെ അടു കുറച്ചങ്ങ് പോയാൽ മതി പിന്നെ പുഷ്പമേള പുഷ്പപു പുക്കളുണ്ട് അങ്ങനെയുള്ള സംഭവംക്കെ നല്ല രസമാണ് കാണാൻ നമുക്ക്.
ഓ, ഓ, അത് ശരി ആ, ആ.
പോയി കണ്ടാ നല്ല രസമാണ്. പിന്നെ ഇപ്പത്തെ ഈ മഴ സീസണിൽ ത്രരി
ആ, അപ്പോ മഴ സീസണ് ആ ശരിയോ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ടാ അല്ലേ. ഓ. ആ, ആ, നമുക്ക്
അതൊരു ബുദ്ധിമുട്ടാണ്.
ആ, വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ.
വണ്ടി ഓടിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ചോദിച് മനസ്സിലാക്കിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ.
ഓ, അല്ലാതെ അറിയാത്തവരൊന്നും പോയാ ശരിയാവത്തില്ല അങ്ങോട്ടില്ലെ. സ്ഥലമായിട്ടോരൂ പ രിചയം വേണം അല്ലേ.?
ആ സ്ഥലം പരിചയം വേണം അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം പിന്നെ ആ ഏരി ഇതിലേക്ക് കുറച്ച് കാടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളപോകുമ്പോ അങ്ങനെ ഞങ്ങൾ പോയപ്പോ കണ്ടായിരുന്നു.
അ, അ, ഈ കാടുള്ള സ്ഥലത്ത് എങ്ങനെ മൃഗ വന്യമൃഗങ്ങളൊക്കെ കാണോ?
ആചിലപ്പോ ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെുണ്ട്. ഹലോ. ഹലോ. ഹലോ. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ
ആ, കേകാം, കേ ക്കാം, ഇപ്പം കേക്കാം.
ഇച്ചിരി നീന്ന് സംസാരിക്കണേ ഒത്തിരി നേരം മിണ്ടാതിരുന്നു.
ആ, റേഞ്ചില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേൾക്കാമോന്ന്.
ഇല്ല എനിക്ക് ഒന്നും കേക്കത്തില്ലായിരുന്നു.
ആ, ആ, ഇവിടെ നമ്മുക്ക് ഒരു റൂമിനകത്ത് ഇരുന്ന സംസ എന്ത് നമുക്ക് ഇങ്ങനെ ഉം. ആ, പുറത്തോട്ടൊകെ. നീങ്ങിന്നാലും റേഞ്ച് കിട്ടത് ആ, ആ. റേഞ്ച് കുറവാ ഒരു പരിധിവരെ നിക്കാൻ പറ്റൂ ആ, ആ.
അപ്പോ നമ്മൾ ഈ മഴയത്ത് നമ്മൾ മഴ സമയത്ത് കൂടുതലും അങ്ങോട്ടുള്ള യാത്ര
ആ, ആ, ആ, ആ. ഓ, ശരിയാ.
റോഡ് ബ്ലോക്ക് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളൾ ഉണ്ടാവും.
ഉണ്ടാവലയോ
അപ്പൊ നമ്മള് അറിയാവുന്ന ആരെങ്കിലുംനമ്മുടെ കൂടെ ഉണ്ടാവണത് ഉം
മഴ സീസണൊക്കെ ആവുമ്പഴത്തനും അവിടുത്തെ ജീവിതമൊക്കെ എല്ലാരും ഇച്ചിരി ദുരിതത്തിലാവും അല്ലേ
ആഹ് അവിടെ ബുദ്ധിമുട്ടാണ് കാരണം ഈ മരമൊക്കെ ഉള്ളത് കൊണ്ടേ മരം ഒടിഞ് ചാടുക ലയിൻ പൊ പൊട്ടുക അങ്ങനെയൊക്കെയ ഉള്ള വിഷയങ്ങളൊക്കെ വരും അവിടെ ആ ഭാഗത്തേക്കൊക്കെ
നിങ്ങള് ചൂട് സമയത്താണോ പോയത്
ഞങ്ങള് ഒരു മഴ സമയത്തല്ല ഒരു വെയില് സമയത്ത ഞങ്ങള് ടൂറ് യാത്ര പോയത്
ആഹ് ആഹ് ആഹ്
മഴ സമയത്ത് നമ്മൾ അങ്ങനെ ഒത്തിരി ടൂ ടൂറൊന്നും അങ്ങനെ പോവാറില്ല
ആഹ് ആഹ് ആഹ് ആഹ്
തണുപ്പ് കണ്ടീഷൻ തണുപ്പ് വ്യത്യസ്തമായ തണുപ്പുകളാ അപ്പൊ മഞ്ഞൊക്കെ ഇറങ്ങി നമുക്ക് വണ്ടി
വണ്ടി ഓടിക്ക ബുദ്ധിമുട്ട് എന്തായാലും ഇനിയിപ്പോ ഞങ്ങള് ഈ മഴസിസനക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ചോദിച്ചത് കാര്യമല്ല ഞങ്ങള ഇതൊന്നും അറിയാതെങ്ങ പോവുവായിരുന്നു
ആഹ് നല്ല കാര്യം ചോദിച്ചത് കാരണം ചോദിച്ചു പറഞ്ഞും പോയാ മതി അല്ലെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും അത്
ഓഹ് അത് ശെരി ആഹ് ആഹ് ഞങ്ങൾ ഇവിടുന്നെങ്ങിനെ ഒരുപാട് പേര് പോയ ആഹ് ഹാ നഴ്സറികള്
ആഹ് അത് ഉം എല്ലാത്തിന്റെയും നഴ്സറി ഏഹ്
എന്ന് പറയുമ്പോ എന്താ നഴ്സറന്ന് പറയുമ്പോ
നഴ്സറി എന്ന് പറഞ്ഞ നമ്മള് പൂക്കളുടെ ഫ്രൂട്സിന്റെ പിന്നെ ചെടികളുടെ എല്ലാ ഉള്ള നഴ്സറി ഇല്ലേ അങ്ങനെയുള്ള നഴ്സ
നഴ്സറികളൊക്കെ അവിടൊക്കെ ധാരാളം ഉണ്ട് ഉണ്ട് പിന്നെ ആ ഭാഗത്തേക്ക്‌ ഒക്കെ നമുക്ക്
പോകുമ്പോ നമ്മള് ഒരു ഒരു ഫ്രൂട്ട്സിന്റെ തന്നെ ഒരു സ്ഥലമുണ്ട് മിറാ ക്കിൾ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലവുണ്ട് അവിടെ നമുക്ക് കേറി മിറാക്കിൽ ഫ്രൂട്ട്സ് നമുക്ക് അത് ഭയങ്കര ഫേമസ് ആണേ
ആഹാ ഹാ
അത് നമുക്ക് അവിടെ ചെന്ന് മിറാക്കിൾ ഫ്രൂട്ട്സ് അതെല്ലാത്തിലും ഉണ്ട് യൂട്യൂബിലൊക്കെയുണ്ട് മം അത് നമ്മൾ അവിടെ ചെന്ന് കണ്ട അവിടെ എല്ലാ സ് സംഭവംഉണ്ട് എല്ലാ സംഭവം എന്ന് പറഞ്ഞാ ആപ്പിളൊക്കെ നമ്മള് കാച്ച് കിടക്കണ കണ്ട കൊതിയാകും
ഓഹ് ആപ്പിളും ഉണ്ടല്ലേ
നമ്മളങ്ങോട്ട് പോണ വഴിക്കാണത്
ആഹ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റോഡ് ആണത് ആഹ് ഹാ ഹാ
ആപ്പിള് എന്തൊക്കെ വേണോ എല്ലാം അവിടെയുണ്ട്
ഉണ്ട്
അത് അവര് അതനുസരിച്ച് ഏഹ് ഗ്രാഫ്സ് ചെയ്തെടുത്ത് അതനുസരിച്ച് നട്ടുണ്ടാക്കി കവച്ചക്കളാണ് കാണിക്കാനും കൊടുക്കാനും
ആഹ് ആഹ് ആ ഹ് ആ ആ
അപ്പൊ ആപ്പിളന്റെ തൈ യിലൊക്കെ കാപ്പിളൊക്കെ ഉണ്ടായി കിടക്കണം കണ്ടാ നമുക്ക് കൊതിയാവും കാരണം കൊല കുത്തിയ ഉണ്ടായി കിടക്കണെ
ആ സാധാരണ നമ്മള അതക്കെ കാണമെങ്കിൽ കാശ്മീര് പോണം പറയുന്നല്ലേ ആപ്പളൊക്കെ മം ആഹ്
എല്ലാ വരത്തോലും അവരതനുസരിച്ച് വളം ചെയ്ത് അതനു രിച്ച് പരിപാലനം ചെയ്ത് അതനുസരിച്ച് പണിക്കാരുണ്ട്.
ആ അപ്പൊ അവിടന്നൊക്കെ ഇത് നമ്മളെ ഇടുക്കിന്നൊക്കെ ഉള്ള ആപ്പിളുകള് നമ്മളെ നാട്ടിലോട്ടൊക്കെ കൊടുത്തു വിടു അല്ലേ
അവിടുന്ന് അങ്ങനത്തെത് അത് വെറൈ
ഓ ഓ ഓ
അത് എന്ന് വെച്ചാ വേറരു വെറൈറ്റി ആപ്പിൾ ആണ് അത് അവിടന്ന് അങ്ങനെ സെയിൽ ചെയ്യാനുള്ളതായിട്ടില്ല.
ആഹ ആയിട്ടില്ല ആ ഹ ഹ
അന്ന് ഞങ്ങള് കാണാൻ ചെന്നപ്പോ ഒത്തിരി ഇങ്ങനെ ഉണ്ടായി മരത്തൽ ഇെ വിൽപ്പനക്ക് ഇങ്ങനെ അവരുണ്ടാക്കി ഇങ്ങനെ ഓരോ നട്ട് വലുതാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം
നമ്മളെ നാട്ടിൽ പിടിക്കുവോ
അത് നമ്മുടെ നാട്ടിൽ പിടിക്കും. പിന്നെ അതനുസരിച്ച് അവർ ചെയ്യുന്ന അവർ തരുന്ന വളം ചെയ്യേണ്ട വരുംന്ന് എനിക്ക് തോന്നുന്നു
തോന്നുന്നു എന്നാലേ പറ്റത്തുള്ളൂ അല്ലതെ തന്നല്ല അവിടൊക്കെ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയില്ലേ ആ ഒരു കാലാവസ്ഥയിലല്ല ഇത് വളരത്തോളോ നമുക്ക് പിന്നെ അങ്ങനെ തണുപ്പും ചൂടും ആഹ റൈറ്റും കൂടുതലല്ലേ
നമ്മള അത്ന്ന് പോയപ്പോൊ ഒരു അഞ്ച് തൈ വേറൊരാക്കെ എടുത്തോണ്ട് വന്നു
ആ ഹ് ആ ആ
അത് അവരിപ്പം നട്ടിട്ടുണ്ട് പിന്നെ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചില്ല ഉണ്ടായൊന്നും എനിക്ക അറിയത്തില്ല
ആഹ ആ ആ എന്തായാലും ആഹ ആ എന്തായാലും ഒരു ദിവസം പോയ എന്തായാലും ഇനിയിപ്പ ഈ മഴയ അങ്ങ് കഴിയട്ടെ ആഹ ആഹ ശരിയെന്നാ ആഹ